ഹലോ കേൾക്കാവോ. ആഹ് സുഖം. രാവിലെ എണീറ്റതേ ഒള്ളോ?
ആഹ് കൊർച്ച് നേരം ആയതേ ഒള്ളൂ.
രാത്രി എന്ത് താമസ്ച്ചാന്നോ കെടക്കുന്നേ?
ആഹ്.
രാവിലെ ഞാ ആറ് മണിയാപ്പ എണീറ്റ്.
ആഹ് ഹോസ്പിറ്റലായിരുന്നു രണ്ടൂസായിട്ടെ പ്പം അമ്മക്ക് പനിയായിട്ട് പനിയാര്ന്നു അമ്മക്ക് പ്പം ഹോ സ്പിറ്റലായത് കൊണ്ട് ഒറക്കം ശ് ആ കൊറഞ്ഞു. ഒറക്കം ശരിയായില്ല.
ട്രിപ്പൊക്കെ ഇട്ട് കെട്ന്നേന്നോ ചാ ധാ പനിയായിരുന്നോ?
അല്ല. വൈറൽ പനിയാന്നാ പറഞ്ഞേ.
ഉം. ഇപ്പം കൊറവുണ്ടല്ലേ കഞ്ഞിയൊക്കെ കുടി
ആഹ് ഇപ്പ കൊറവുണ്ട്. അതുകൊണ്ടാ ഉം താമസിച്ചേ
ആ ഞാൻ രാവിലെ പ രാ ത്രി പത്തരായപ്പം കെടക്കും. രാവിലെ ആറുമണിയാവുമ്പം എണീക്കും.
ആഹ് ഏഹ് രാത്രി താമസ്ച്ചാ ഒറക്കം വര ആഹ് ചെയ്യാൻ തൊടങ്ങുവാ
എന്താ അടുക്കളേ ജോലിയ്യാന്നോ?
ഉം അടുക്കളെ ജോലി ചെയ്യാൻ തുടങ്ങും അവിടെയോ
അവിടെ ഞാൻ പാചകം ഒന്നും അങ്ങനെ ചെയ്യത്തില്ല പെരതൂത്ത് കൊടുത്ത് പത്രം ത്രം കഴികൊടുത്ത് ഇനി ഇച്ചിരി കഴിഞ്ഞിട്ട് എന്റെ തുണിയൊക്കെ ഒന്ന് കയുകണം.
ആഹ്
അവിടെ എല്ലാ ജോലിയും തന്നെയാ ചെയ്യുന്നേ
ആഹ് എല്ലാ ജോലിയും തന്നെ രണ്ടുപേരും കൂടെ ചെയ്യും
നമ്മയോടെ സഹായിക്കോ
ആഹ് ഇപ്പം തന്നെ ചെയ്യണം അമ്മയ്ക്ക് വയ്യല്ലോ അല്ലാതപ്പൊ രണ്ടു പേരൂടെ ചെയ്യും പിന്നെ വേറെന്താണ് വിശേഷം
പിന്നെ ഇങ്ങനെ ന്യൂസ് കണ്ടല്ലോ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാന്ന് അതിനെ പറ്റിയൊക്കെള്ള അഭിപ്രായം ന്തുവാ
അല്ല അഹ് സ്ത്രീകൾക്ക് മാത്രം കൊടുക്കുന്നത് ശരിയല്ലല്ലോ എല്ലാർക്കും ആഹ് അതുപോലെ കയ്യാത്ത പുരുഷന്മാരൊ ക്കെ കാണൂലോ പ്രായവായ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ അവർക്കൊക്കെ കൊടുക്കുവാണെ കുഴപ്പല്ല
വാർ ആഹ് ഈ പെൻഷൻ ഈ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന പോലെ യാത്ര അറുപത് വയസ്സ് കഴിഞ്ഞവർ ഉള്ളവർക്കോ അല്ലെങ്കിൽ രോഗികൾക്കോ അങ്ങനെക്കെ സൗജന്യയാക്കുന്നോണ്ട്
ആഹ് പിന്നെ എനി ക്ക് തോന്നുന്നത് ബസ്സുകളിൽ എല്ലാ ബസ്സുകളിലൊന്നും ഇല്ല ഫ്രീ ആയിട്ടല്ലേ
ഇല്ലീ മെനഞ്ഞാന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വാർ ത്ത കണ്ടത് കെ എസ് ആർ ടി സി വിഹിതം കൂടുതലുള്ള ഏഴ് ജില്ലകളിൽ കൊടുക്കാനാ സാധ്യത എന്ന് എന്തുവാന്ന് ഇതുവരെ തീർപ്പായില്ലല്ല അത് ജൂൺ പതിനഞ്ചിനല്ലേ അറിയാൻ പറ്റത്തുള്ളൂ
ആപ്പം ഞങ്ങടെ ജില്ലക്ക് വരത്തില്ല അതുകൊണ്ട് കൊഴപ്പില്ല
ഏത് ജില്ലയാ
പത്തനംതിട്ടാ
പത്തനംതിട്ട എനിക്ക് തിരുവനന്തപുരം കൊല്ലം ഉണ്ടെന്ന്റിയാം പിന്നെയ്ള്ള ഏഴ് ജില്ല ഏതാ കോട്ടയം ഉണ്ട തോന്നുന്നു മലപ്പുറത്തിനൊക്കെ കിട്ടാൻ ചാൻസ് കുറവന്ന അതിനകത്ത് കൊടുത്തത്.
ആ അറിയത്തില്ല എവിടെ അതുപോലെ കിട്ടിയാലും എല്ലാ ബസില് ഒന്നും കിട്ടത്തില്ല ആകെ രണ്ടോ മൂന്നോ പിങ്ക് ബ ചെറക്കുന്നൊക്കെ പറയും എനിക്കറിയത്തില്ല അങ്ങനെയാ പറയുന്നെ
ഓർഡിനറിക്കകത്ത് ഓർഡിനറിക്കകത്തേ കാണത്തുള്ളൂ സ സൂപ്പർഫാസ്റ്റ് പിന്നെ അല്ലാതെ ടൂർ പാക്കേജസ് ഉള്ള ബസ്സ് അങ്ങനത്തതിനകത്തൊന്നും ഇല്ല സ്വിഫ്റ്റ് ബസ് അങ്ങനത്തെനകത്തൊന്നുല്ല
ആഹ് അതൊന്നും കാണത്തില്ല അവർക്കപ്പോ എന്തോ ലാഭം അവർക്ക് നഷ്ട്ടല്ലേ അവര് ഒന്നാമത് കെ എസ് ആർ ട്ടി സി ഭയങ്കര ഇതാ ആൾക്കാർക്ക് പൈസ കൊടുക്കാനില്ലാ അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞ്
കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ ശമ്പളം കൊടുക്കാ ഇല്ലെന്നും പറഞ്ഞാല്ലേ കൊറെേ പ്രശ്നം ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്
ആഹ് അതെ ഈ ഇപ്പൊ അവർക്ക് ക്ക് ശമ്പളം കൊടുക്കാ ഒന്നാമതില്ലാത്തടത്ത് ഫ്രീ കൂടെ കൊടുത്ത കഴിഞ്ഞാ
പിന്നെന്തോ ചെയ്യും
അല്ലെങ്കിൽ ആൾട്ടർനേറ്റയിട്ട് വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് അവര് കണ്ടെത്തണം ഇപ്പം പെട്രോള മാ മാറ്റിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് അവരെ ഇറക്കണം ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കവാന്നെേൽ തന്നെയും അത് മെയിന്റെയിൻ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് കാണും അവർക്ക്
ആഹ് അങ്ങനെയൊക്കെ ചെയ്യാ തുടങ്ങി കഴിഞ്ഞാ പിന്നെ വേറൊന്നുനും പൈസ തികയത്തില്ലല്ലോ
ഇപ്പൊ ടാക്സ് കൂട്ടു ആയിരിക്കും
ഒന്നാതെ സാധനങ്ങൾകൊക്കെ തീപിടിച്ച വിലയ അയിന്റെ കൂട്ടത്തി ഇവർ അതിന്റെ എല്ലാം കൂടെ വില കൂട്ടി കഴിഞ്ഞ തീർന്ന്
ഇപ്പൊ തന്നെ പെട്രോളിന്ന് മിനിന്നാന്ന് പെട്രോൾ അടിക്കാൻ പോയപ്പോ നൂറ്റി പതിനൊന്നോ നൂറ്റി പതിനാലോ നൂറ്റി പതിനെട്ടോ ഒക്കെ ആയി പല പെട്രോൾ പമ്പ് പല റേറ്റ
ആ അതുപോലെ ഗ്യാസിനോ ഗ്യാസിന് ആയിരത്തി ഒരുന്നൂറ് രൂപ എങ്ങാണ്ടായി കഴിഞ്ഞ ദിവസം ഞങ്ങ എടുക്ക ച്ചപ്പോ
ഞങ്ങൾ എടുത്തില്ല ഇപ്പ എത്രയോ മാസം കഴിഞ്ഞല്ലേ കിട്ടത്തുള്ളൂ
ആ നാപ്പത്തഞ്ച് ദിവസം ഒരു മാസം പതിനഞ്ച് ദിവസും
ഞങ്ങൾ നേരത്തെന്നടുത്ത് ഇനിയിപ്പ ബുക്ക് ചെയ്യണം
ആ ബുക്ക് നേരത്തെ ചെയ്തോണം കഴിഞ്ഞ ദിവസം ഞങ്ങള് ഒരു മാസങ്ങാണ്ട് കഴിഞ്ഞിട്ടാണ് ബുക്ക് ചെയ്ത് കിട്ടിയത് കാരണം അവര് ബുക്ക് ചെയ്തിട്ട് നാപ്പത്തഞ്ചിസം വീണ്ടും ബുക്കെയ്തിട്ട് പോലും അത്രെം താമസിച്ചു അപ്പം നേരത്തെ തീരുന്നേന് നുമ്പ് നമുക്ക്റിയാല്ലോ ഏകദേശം തീരാറയന്ന്
ഉം പിന്നെ വീട്ടിൽ വെറകടുപ്പ് ഉള്ളോണ്ട് കൊഴപ്പൊല്ല അതിനാത്ത് ചോറും കറിയൊക്കെ അങ്ങ് വെ പിന്നെ ചായയൊക്കെള്ളൂ അടുപ്പില് വെക്കുന്നത്
ആഹ് എത്ര ദിവസ് എത്ര നാള് നിക്കും ഗ്യാസ് എത്ര മാസം നിക്കും
അതൊന്നും എനിക്കറിയത്തില്ല അമ്മയേതൊക്കെ നോക്കുന്നെ
ആഹ് മൂന്നാല് മാസംക്കെ നിക്കുവാരിക്കും അല്ലേ
ഉം
ഉം പിന്നെ
അവിടെല്ലാം ഗ്യാസിലാന്നൊ വെക്കുന്നേ
ആഹ് ഇവിടെ എടയ്ക്ക് വെറകടുപി ഇവെടെ വെറക് അധികം ഇല്ല അതുകൊണ്ടേ ഗ്യാസ്
നമ്മള് വെറക് വേടിക്കും
ആഹ് ഇവിടെ വെറകിന് സപ്പ്റേറ്റ്
ആഹ് ആയിരം രൂപയൊക്കെ ആവും ഒരു ചെറിയ ആപ്പ വണ്ടിക്കാത്ത് കൊണ്ടുവരുന്നേനക്കെ
ഉം
അതുമല്ല വെറകു ഇനിയിപ്പോ കിട്ടത്തില്ല എല്ലാരും വെറക് എല്ലാം മുറിച്ചളഞ്ഞപ്പോഴത്തേന് ന്ന വെറ വിട്ടത്തില്ല
ആ അതെല്ലാം മുറച്ച് കളയണ്ട ഒരാവശ്യം ഇല്ലായിര്ന്ന്. ഇപ്പൊ ചൂടും കൂടിയത് അതും കൊണ്ടൊക്കെയാ. എല്ലാം മുറിച്ച് കളയവല്ലേ
ച്ച് കളഞ്ഞ് ആദ്യം തെ തെങ്ങ് കൃഷിക്ക് ലാഭം ഇല്ലെന്ന് കണ്ട് എല്ലാരും കൂടെ റബ്ബറെല്ലാം കൂ കൃഷി ചെയ്ത് റബ്ബർ വെച്ച് റബ്ബർ ഇനിപ്പോ വെലയില്ലാത്തത് കൊണ്ട് എല്ലാരും റബർ വെട്ടി. നേരത്തെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇഷ്ടം പോലെ റബുണ്ടായിര്ന്ന് അവരെല്ല അത് വെ ട്ടിട്ട് അത് വിറ്റ് വ്ടെ വീട് വെച്ച് ഇപ്പം.
അതിപ്പം കൊറ്ച് കഴിയുമ്പോഴത്തേക്കും അതിന് വെല കേറും അപ്പൊ വീണ്ടും വെക്കും എത്ര നാളെടുക്കണം റബ്ബർ ഒന്ന് ഇതായി വരാൻ.
അതാ
മ് വേറെ എന്ത വെച്ച വെല്ല്യ ലാഭം ഒന്നും ഇല്ലല്ലോ.
ഒന്നിനും ല്ല എല്ലാത്തിനും എന്ത് വെ ലയ അരിക്കായാലും പച്ച മൊ മുള മുളകിനായാ ലും മല്ലിക്കായാലും എല്ലാം
ആ എല്ലാത്തിനും വെലയുണ്ട് ഇപ്പം. അയിന്റെ കൂട്ടത്ത് ഇങ്ങനാ. തരുവാണേ പിന്നെ തീർന്ന്ലാഭം തരുവാണേലെ.
ഉം
സതീസെ ഫ്രീ ഒക്കെ ആക്കി കഴിഞ്ഞാ പിന്നെ നമ്മക്ക്. അതനുസരിച്ച് അവര് കൂട്ടും എന്തായാലും അവര് ഒന്നിന് വെല കൂട്ടാതെ അങ്ങനെ തരത്തി ല്ലല്ലോ ഒരു ബസ്സെങ്കിലും ഇറക്കിയിട്ടുണ്ടെ അവര് അവനുസരിച്ചുള്ള ടാക്സ് കൂട്ടും
കൂട്ടും
ഉം ഇത് പണ്ടങ്കാണ്ട് ഇതുപോലെ കെ എസ്ആർ ടി സിയില്. ഫ്രീ കൊടുത്താരുന്നന്ന് സ്ത്രീകൾക്ക് രണ്ടായിരത്തി പതിനാറിലോ ആ സമയത്തെ എങ്ങാണ്ട്. അങ്ങനെ കൂടുത്ത അത് നിർത്തിയതാ പ്രൈവറ്റുകാർ വഴക്കുണ്ടാക്കി.
ഉം ഇത ഇപ്പം പ്രൈവറ്റുകാർ വഴക്ക് ണ്ടാക്കും കാ പിന്നെ ഒരു ലാഭവും ഇല്ലല്ലോ അവര് പിന്നെ ബസ് കൂട്ടി വീട്ടി ഇരിക്കേണ്ടി വരത്തില്ലേ
ഉം അതുമെല്ലാം ഈ പെണ്ണുങ്ങ സ്ത്രീകളാണല്ലോ ഏറ്റവും കൂടുതൽ. ബസ്സ് പോകുന്നത് ഇപ്പം പുരുഷന്മാരെല്ലാം ബൈക്കിലും കാറിലും ഒക്കെല്ലേ പോകുന്നത്.
അ ആ അവര് അല്ല സർവേ എടുത്തെൽ അമ്പത് ശതമാനം സ്ത്രീകളാന്ന പറയുന്നത്. മറ്റേ ടിക്കറ്റിനകത്ത് മെൽ ഫീമെയില് രേഖപ്പെടുത്തി സർവേ എടുത്തതിനകത്ത്.
അല്ല സ്ത്രീകളാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യ കാരണം പുരുഷന്മാരൊക്കെ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്തോരം വണ്ടികളാ എല്ലാ വീട്ടിലും ഒരു ബൈക്കേലും കാണത്തില്ലേ. അപ്പ അവര അതലായിരിക്കും പോകുന്നത് അപ്പം അങ്ങനെ വരുമ്പോ സ്ത്രീകളാണ് കൂടുതലും കെ എസ് ആർ ടി. സി കേറ്ന്നത്.
ഉം
അതക്കെ അവർക്ക് ഫ്രീ കൊടുത്താ പിന്നെ എന്ത് ചെയ്യും പക്ഷെ പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല.
അവരെന്തോ തീരുമാനിക്കുന്ന് കാണാം ഒന്നും കാണാതെ എന്തായാലും പ്ര ഖ്യാപിക്കത്തില്ലല്ലോ
ആ അതെ പതിനഞ്ചാം തീയതി തൊട്ടെന്നാണ് പറഞ്ഞത് ജൂൺ പതിനഞ്ച് ഇപ്പൊ ഇനി ഇപ്പം പത്തിരുപത് ദിവസം കൂടെല്ലേ ഉള്ളു
അവര് കർണാടകയോ തമിഴ്നാട് ഏതോ ഒരു സംസ്ഥാന ത്തിന്റെ മാതൃകയി ചെയ്യാനും പറഞാണ്ട് പറഞ്ഞെങ്ങാണ്ട് ഇരുന്നത് പക്ഷെ അവിടുത്തെ രീതിയിൽ ചെയ്യാൻ ഇവിടെ പറ്റ ത്തില്ലെന്ന എന്തോ ഒരു ന്യൂസ് പക്ഷെ ഞാൻ അത് കൃത്യവായിട്ട് വായിച്ചില്ല
നമ്മുടെ കേരളത്തി പിന്നെ എന്തോ കൊണ്ടുവന്നാലും അങ്ങനെ പ്ര പെട്ടന്ന് ഇതാവത്തില്ല അവിടെക്കെ പ ആ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരല്ലേ തമിഴ്നാട്ടിലൊക്കെ കേരളത്തില് ആൾക്കാര് വല്യ ആൾക്കാ താണന്നല്ല എന്നാലും നമ്മളെ നമ്മളെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര പാവങ്ങളല്ലേ ആ ഒരു രീതിയിലുള്ളവർക്ക് അത് കൊഴപ്പവില്ല
അല്ല ഇവിട ഒരുപാട് വികസനങ്ങൾ ഉണ്ട് പക്ഷെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത് അങ്ങനെ വികസ് നങ്ങളൊന്നും അധികവില്ല അവർക്ക് മുല്ലപ്പെരിയാ ഡാമിനെക്ക ച്ച് ഇത് വെച്ചല്ലേ അവര് കൃഷിയ ആയാലും അത് എല്ലാം ചെയ്യുന്നത് നമ്മുക്കാണെങ്കി നമ്മുടെ വീട്ടിനകത്ത് കിണറുണ്ട് പൈപ്പ് ലൈൻ അല്ലെങ്കിൽ വെള് വെള്ളം വരും അങ്ങനെയൊക്കെ വെക്കുമ്പോ
അതു കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് വരും അതായത് അവർക്ക് അങ്ങനെ ജോലിക്ക് ഒന്നും പോയ് യ്ക്കൊന്നും കൂടുതലും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരായതു കൊണ്ട് അവരങ്ങനെ ബെസ്സേ കേറി ജോലിക്ക് പോകവാ അങ്ങനൊന്നും ഇല്ല വലുതായിട്ട്
അത് മാത്രല്ല നമ്മുടെ കൂട്ട് അടുപ്പിച്ചടുപ്പിച്ച് വീടുകളും അല്ല ചില സ സിറ്റിയിൽ മാത്രെ ഉള്ളൂ അടു പ്പിച്ചടുപ്പിച്ച് വീടുകള് ചെലടത്ത് ഒരു വീട് കഴിഞ്ഞ് കൊറേ ദൂരം കഴിഞ്ഞായിരിക്കും അടുത്തൊരു വീട് തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഇങ്ങനെ തമിഴ്നാട്ടി പോയപ്പോ കണ്ടതാ
ആ അവിടെ പിന്നെ അങ്ങോട്ട് പോകുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഒരു നാട് പോലെ അല്ല ല്ലോ അവിടുത്തെ ഫുഡ് ആണെങ്കിലും ഒന്നും
ആ ചെലതൊക്കെ ചായെം കടികളും ഒക്കെ വല്യ കുഴപ്പില്ലാന്ന് തോന്നും ബാക്കിക്ക് ക്കെ വേറെ രീതിയിലൊക്കെ സാമ്പാറൊക്കെ ചോറായാലും ഒക്കെ
ആഹ് ഞാൻ ഇപ്പ വിളിക്കാവേ
ആഹ്